ഹെലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം കേൾക്കാം കേൾക്കാം
ആഹ് സുഖം
ഉം പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ സുഖം സുഖം സുഖായ്രിക്ക്ണു
ആഹ് ഭക്ഷ്ണം കഴിച്ചു രാവിലെത്തെ ആഹ് അല്ലാ സോറീട്ടോ നോമ്പാണ്
ആഹ്
ആഹ് പറയാം മറന്നു ആഹ് നോമ്പാണ് അപ്പോ ഫുഡൊന്നും കയ്ച്ച്ട്ട്ല്ലാ അഹാ ഉം ആഹ് അതെ അത്താഴെത്തിന് കഴിച്ചാണെ അപ്പൊ ഇനിപ്പോ വേറെ ബ ആഹ് ഉമ്മയും ഞാനും മാത്രേള്ളൂ ഞങ്ങക്ക് രണ്ടാ ക്കും നോമ്പ്ണ്ട് അതോണ്ട് ഫുഡ്ഡാെന്നുണ്ടാക്കണ്ട്യെ ആവശ്യല്ലാ ഉച്ചക്കു ഒന്നുംണ്ടാ ക്കണ്ട ഇനി വൈകീട്ടെന്തെങ്കിലും നാേക്ക്യാ മതി
അതെ അതെ ഇവിടെയും ഞങ്ങള് ഞാനും ഇവ്ടെത്ത ഉമ്മയും ഹസ്ബന്റും നോമ്പാണ്
നോമ്പാണ് ആഹ്
ഉം പിന്നെ വാപ്പാക്കും കുട്ടിക്ക്യും ഉള്ളത് ഇന്നെലെ തെന്നെ വെച്ചിട്ട്ണ്ടായ്ര്ന്നു അപ്പോ പണിയൊന്നു ഇല്ലാ പിന്നെ നോമ്പ് തീർക്കാനുള്ളെത് വൈക്ന്നേര്ത്ത് ഒരു നാല് മണിയ്ക്ക് ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ് എന്താ ണ്ടാക്കെന്താ വൈകീട്ട്
ന്ന് നെയ്ചോറ്ണ്ടാക്കാ പർഞ്ഞ്ട്ടാണ് നെയ്ച്ചോറും ചിക്കെൻ കറി
ആഹ് ചിക്കെൻ കറി അല്ലേ ആഹ് ആഹ് നിങ്ങെള് പ ത്തിരിയാെക് എല്ലാം ണ്ടാക്കില്ലേ പത്തിരീ
ഓഹ് പത്ത് ഓഹ് ഇണ്ടാക്കും ഇണ്ടാക്കും പത്തിരി ഇണ്ടാക്കും അല്ല കൊർച്ചായി ആഹ് അരിയ്ണ്ട് കാെർച്ച് വാങ്ങ്ച്ചിട്ട് വന്നിട്ട്ണ്ട് ഓരോ കാര്ണങ്ങളാലും മാെടെങ്ങി മാെടെങ്ങി പോകായ്ര്ന്നു അപ്പൊ എന്തായാലും ഇന്ന് നോമ്പല്ലേ വൈക്ന്നേര്ത്ത് ഇണ്ടാക്കാലോ അന്ന് വി
ഉം ഉം ആഹ് ഇന്നും നാളെയും നോമ്പാണല്ലോ
അതെ അതെ
ഉം അപ്പൊ വേറൊരു പണിയില്ലാ പിന്നെ അലക്കലും കുളിയെല്ലാം കയ്ഞ്ഞോ
കുളി കയ്ഞ്ഞ്ട്ടില്ലാ അതാ ഒര് കോളും കൂടി കഴ്ഞ്ഞ്ട്ട് കുളി
ആഹ് എന്റെതും കഴ്ഞ്ഞ്ട്ട്ല്ല ഞാനിങ്ങെനെ വെറ്തിര്ന്നപ്പോ ആഹ് ഇനി അതും കൂടിയെള്ളു ബാക്കി ഫുഡ്ഡ്ന്റെ കാര്യതി കാര്യായ്ട്ട്ള്ളെ പണി ഫുഡ്ഡാണല്ലോ ഉണ്ടാക്കല് അത് പിന്നെ ഇല്ലാത്തത് കൊണ്ട് കൊഴപ്പല്ലാ ഇനി ബാക്കിയിള്ളെ നോക്ക്യാ മതി ഇന്ന് ഇപ്പോ കൊറെശം വെയ്ലൊക്കെ വെര്ന്ന്ണ്ട്
തെ മഴാ കാെറെച്ച് ദിവ്സായിട്ട് കാെറെവ്ണ്ട് ആഹ് മഴയില്ലാ ആഹ് ഇന്നാണ് ആഹ് വെയ്ലും മേഘവുണ്ടായ്
ആഹ് ആഹ് ഉം ഇന്ന് ഇപ്പം നല്ല വെയ്ല്ണ്ട് താ ഇ പ്പൊക്കെ നല്ല വെയ്ല്ണ്ട് അലക്കി ഇടാനൊക്കെ പറ്റിയ ടൈമാ ആഹ് അതെ അതേ അയിന് ഇന്നലെയൊക്കെ ഒരു മൂടലായ്ര്ന്നു അലക്കിയിട്ടെത് പോയി എട്ക്കാനേ കഴിയു സം ടൈമൊള്ളു ഉം
പിന്നെ പാെറത്തൊന്നും അലക്കിയിട്ട് ഇല്ല ഈ സൺസൈഡില്ലേ
ആഹ് അതെ അതെ
താഴെ തന്നെ ആഹ് ആഹ് ഇടെലാ പണി രാവിലെ തിര്മ്പിയിടും അട് ത്ത ദിവ്സം രാവിലെയാവുമ്പഴേക്കും വെളിച്ചെത്തും എടുക്കും വെയ്ല്ണ്ടെങ്കി മാത്രം വെയ്ലെത്തൊണ് പ്പോ മഴ പെയ്താലും കാെഴപ്പെല്ല്യാ
ആഹ് ഇവിടെയും മേലെ ടെറസ്ന്റെ മേലെ ഷീറ്റ്ട്ട്ട്ട്ണ്ട് അത്കൊണ്ട്
അഹ്
മേലെ ഉം കൊഴപ്പമല്ല എന്നാലും വെയിലുണ്ട് ഉണ്ടെങ്കില് ഞങ്ങള് പുറത്തൊന്ന് ഇടും വെയിലൊന്ന്
ആഹ് വെയില് ഉണ്ടെങ്കില് വെയില് കൊള്ളണല്ലോ തുണികള്
അല്ലോന്ന് കരുതിട്ടെ ആ അതെ ഒരു എന്തോ ഒരു സ്മെല്ല് ആയിരിക്കും അതെ ഉം പിന്നെ വേറെന്ത
കഫംർട്ട് യൂസ്സാക്കണത് കൊണ്ട് പിന്നെ അത്ര കുഴപ്പില്ല
ആഹ് അതെ അതെ മഴക്കാലത്താണ് ഈ കംഫേർട്ട് അത്യാവശ്യയിട്ട് വേണ്ടത് വേനൽക്കാലം ത്ത് പിന്നെ പ്രശ്നല്ല ഉം അതെ മഴക്കാലത്ത് അതെ ഒരു മോട്ടിൽ എന്തോ ഒരു സ്മെല്ലായിരിക്കും അപ്പ ഈ കംഫോർട്ട് അല്ലാതെ വേറൊരു
തുണികള് ഇല്ലല്ല ബനിയൻ തുണികള് പ്രത്യേകിച്ച് നല്ല സ്മെല്ലടിക്കും
ഹസ്ബൻഡിന്റെ മറ്റേ ബനിയേന് എന്താ
ഓശ് അത് തിരുമ്പാത്തത് പോലെ തന്നെ ഉണ്ടാവും ഞാൻ എന്ത് വന്നാലും അത് കൊറച്ച് ച്ച് കാറ്റത്ത്ടും കാരണം ആ സ്മെല്ല് എന്തായാലും പോയി കിട്ടില്ല പിന്നെ കംഫേർട്ട് നല്ലതുപോലെ ഒഴിക്കും നല്ലതുപോലെ ഒഴിച്ച അതിന്റെ സ്മെല്ല് കുത്തും
ക്കാൻ പറ്റില്ലന്ന് പറയുന്നുണ്ട് അത് ഓരോ കെമിക്കലല്ലേ ഓരോന്ന് ഉണ്ടാക്കുന്നതല്ലേ ആഹ് ആർട്ടിഫിഷ്യൽ അല്ലേ അപ്പ അത് കൂടുതലായിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ കുട്ടികളെ ഡ്രസ്സിലൊന്നും അത് കൂടുതലായിട്ട് ഉം യൂസ് ചെയ്യരുത് ആഹ് അതെ അതെ കുട്ടികളില് നമ്മള് നോർമൽ ആയിട്ട് നമ്മളെ ഈ ഇതുണ്ടല്ലോ നമ്മളെ ആ ഇത് ഡെറ്റോള് അത് നേർപ്പിച്ചോച്ച് ആ മുക്കിയാലൊക്കെ നല്ലതാ
അതെ അതെ ശരിയാണ്
ഉം പിന്നെ വേറെന്താ അവിടെ വിശേഷം
വേറെ
വീട്ടില് എല്ലാരും ഉണ്ടാ
ഓഹ് വീട്ടില് എല്ലാവരും വർക്കിന് പോയിരിക്കണു ഞാനും ഉമ്മയും ഉമ്മതാ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോ ശെരി രണ്ട് കോളിങ്ങൻ കോൾ ചെയ്യട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നതാ ഉം അതിന്റെ ഇടയില് കുളിക്കണം കുളിക്കും കൂടി കഴിഞ്ഞ പണിയെല്ലാം ഒരുങ്ങി പിന്നെ എന്തെങ്കിലും ഓതെ പഠിക്കെ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കാ
ആഹ് ആ അതെ അതെ ഞാനും അതെ സൈം പണിയെല്ലാം ഒന്ന് അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇരുന്നതാണ് അപ്പോൾ ഒരു കോള് ചെയ്യാൻ നോക്കി
ഇന്നണൊന്ന് നേരത്തെ ഫ്രീ ആയത് കാരണം ചോറും കറിയും ഒന്നും നോക്കണ്ടല്ലോ അപ്പൊ ജസ്റ്റ് പാത്ര ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഇവിടൊക്ക ഒന്ന്ട് ച്ച് വിട്ടു തുടച്ചു വിട്ടു തിരുമ്പാനുള്ളതൊന്നു ഉണക്കാനായിട്ടപ്പ എല്ലാം കഴിഞ്ഞു പിന്നെയിപ്പോ ഒന്ന് കുളിച്ചാ വൃത്തിയായി കുട്ടിനെയും കുളിപ്പിച്ച് ഇപ്പ മെല്ലെ കണ്ണൊക്കെ എഴുതിട്ട് അവിടെ വെച്ചതേ ഉള്ളൂ
കുഞ് കുട്ടിയാണോ
രണ്ടു വയസായി
ആഹ് അതെതെ ഉമ്മാന്റെ അടുത്താല്ലേ
ആഹ് ഉമാന്റെ അടുത്ത് അതന്നെ അവൻ ഉമാ ഉമ്മാ വിളിച്ച് എന്റെ അടുത്ത് ഇടക്ക് വരും പക്ഷേ ഡി റ്റേർബാവുല്ലോ അത് കാരണം ഞാൻ കുറച്ച്
ആഹ് ആഹ് അതെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും
ഇല്ല അവൻ നിക്കും ഉമ്മ നോക്കി എന്ന് പറഞ്ഞ ആ ശരി പറഞ്ഞിട്ട് ഉമ്മേന്നെ നോക്കും
ആഹ് ആഹ് ആഹ് പിന്നെ ആ വേറെന്തെക്കെ വിശേഷം ആ കുട്ട്യോള് കുട്ട്യോള് സ്കൂൾക്ക് പോയി ഒരു മോനാള്ളത് സ്കൂൾ പോയിട്ടുണ്ട്
യോ അങ്ങനെ മോന് ഭക്ഷണം ആക്കി കൊടുക്കാണോ അതോ സ്കൂള്ന്നന്നെ ഫുഡ് കഴിക്കാണോ
ആഹ് അല്ല ആ ഭക്ഷണം കൊടുക്കണം പക്ഷെ ത് ഇന്ന് ഉച്ച വരെള്ളു മറ്റേ നോമ്പല്ലേ മുഹറത്തിന്റെ നോമ്പ് കാരണം ആ മുസ്ലിംസ് സ്കൂളാണ് ഉം അപ്പ ഉച്ചവരേള്ളു ആ അതെ അതെ
ഉം
അപ്പൊ നാളെ ഫുൾ ഡേ ലീവ് ഇന്ന് ഉച്ച വരെ അവധിയാണ്
ഓഹ്
അപ്പൊ ഫുഡൊന്നും വേണ്ട അല്ലങ്കില് ഡെയിലി ഫുഡ് ഇണ്ടാക്കി കൊടുക്കണം
ഉം ആ അതൊരു തെരക്കാണ് കുട്ട്യോള് നേർത്ത് പോവും എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാം റെഡിയാവും വേണം
ആ അതെ അതെ പക്ഷെ വേറെന്ന്ണ്ട് ആഹ് ആഹ് അവന് മറ്റേ ഈ രാവിലത്തെ കടി ഇണ്ടല്ലോ അതാണ് വേണ്ടത് ചോറ് വേണ്ടന്നാ പറയുന്നത് രാവിലത്തെ കടി എന്താണോ അത് വെച്ച് കൊടുത്താ മതി അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് പത്തിരിയാണെ പത്തിരി പൂരി പുട്ട് പുട്ട് കൊടുക്കലില്ല പൂരി പുരി ചപ്പാത്തി അതൊക്കെ കൊടുക്കും
ആഹ് ഇപ്പൊ കുട്ടികൾക്ക് അതെ ചോറിനോട് താല്പര്യല്ല അവര് പലഹാരാണ് ഇഷ്ടം എന്റെ താത്താന്റെ കുട്ടിയും എന്താണ് എന്റെ താത്താന്റെ കുട്ടി സ്കൂളിൽ പോവുമ്പോ എനിക്ക് പലഹാരം മതി പലഹാരം മതി അല്ലെങ്കിൽ പിന്നെ ഉരുള കിഴങ്ങ് വറത്തിട്ടാക്കി കൊടുക്കണം
ആഹ് ഉരുള കിഴങ്ങ് ആ ഉരുള കിഴങ്ങാണ് എല്ലാർക്കും ഇഷ് പക്ഷെ ഉരുള കിഴങ്ങ് നല്ലതല്ലാന്ന് പറയല്ണ്ട് ആഹ് ആഹ് ഗ്യാസ് തണതല്ലേ മറ്റേ ആ അതല്ല മറ്റേത് വേറെ വേറൊരു പ്രശ്നണ്ടന്ന് തോന്നുന്നു അത് മറ്റേ ഈ നമ്മളെ എക്സാമുള്ള ടൈമ് ഉരുള കിയങ്ങ് കൊടുത്ത് എ വിടരുതെന്ന് പറ പറഞ്ഞിട്ടുണ്ട് ഓർമ്മക്കുറവ് ഇണ്ടാവുന്ന് ഈ മണ്ണിന്റെ അടിയില് ഇണ്ടാവുന്ന ഭക്ഷണാണ് അങ്ങനെക്കെ പറയുന്നട്ടിട്ടോ ഇള്ളതാണോന്ന് അറിയില്ലട്ടോ
ആഹ് ഇന്റെ മണ്ണിനടി ടീന്നുള്ള ഭക്ഷണങ്ങൾ എല്ലാത്തിലും അതിന്റേതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ തൈറോയിഡ് തൈറോയിഡ് കൂടാൻ ഏ ഏറ്റവും കൂടുതൽ കാരണം മണ്ണിനടിയിലുള്ള ഭക്ഷണങ്ങളാണ് കിഴങ്ങ് വർഗങ്ങള് പുള്ളി ഉരുളക്കിഴങ്ങ്
ഉം അതെ അപ്പൊ ഇത്ള്ളതാണോ ഇല്ലേന്ന് അറിയില്ല അങ്ങനെ പറയുന്ന കേട്ടിട്ട് ഈ ഓർമ്മക്കുറവ് മറവി ഇണ്ടാവുന്നേ ഉരുള്ളക്കെങ്ങ് കഴിച്ചാല് അപ്പൊ ഞാന് എന്നാലും കൊടുത്തു വിടില്ല
ഇല്ല ഈ ഉർല കിഴങ്ങില് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നുല്ല ഈ വിറ്റാമിൻസിന് അങ്ങനെ ഒന്നും അതിലില്ല
ഉം
ജസ്റ്റ് ഒര് ബവ് പോലെ പക്ഷെ നല്ല ടേസ്റ്റ ആണ് നമ്മള് മസാലകളൊക്കെ ഇട്ട്
ആഹ് അതെ അതെ ഉരുളക്കേങ്ങ് വറുത്താല് നല്ല ടേസ്റ്റ് ആണിത് പൊരിച്ചാല് പൊരിച്ചെടുത്താല് ഉരുളക്കേങ്‌ അതുപോലെ നമ്മള് ഈ തക്കാളിയും മറ്റേ സവാളയൊക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കില്ലേ മുളക് കറി റി പോലെള്ള മീൻ അങ്ങനെണ്ടാക്ക് ണ്ടാക്കുന്നതില് നമ്മൾ ഈ ഉരുളക്കെങ് പീസാക്കി ഇട്ടിട്ട് ഹ് മറ്റേ മല്ലിപ്പൊടിയിട്ട് വെച്ചാല് ടൈറ്റ ആക്കി കുറുക്കി വെച്ചാല് നല്ല ടേസ്റ്റാ
ആ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഈശ്ടു പോലെ ഉണ്ടാക്കാറുണ്ട് നന്നായിരിക്കും
ആഹ് ആഹ് ആഹ് ഇഷ്ടുണ്ടാക്കും പിന്നെ ഇങ്ങനെ ആഹ് ആഹ് ആ ആഹ ഞാനും എ ആഹ അതെ അതെ മസാല ദോഷേൽ മെയിന ആയിട്ട് ഉരുളകെഴങ്ങല്ലേ
അതെ അതെ ഉരുളക്കിഴങ്ങാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ആഴ്ചൽ ഒരിക്കലെങ്കിലിൽ ഉരുള്ള കഴങ്ങില്ലെങ്കിൽ ഇല്ലേ എന്നൊരു മൈൻഡ് ആണ്
പൂരി ഇണ്ടാക്കലണ്ടോ പൂരി
ആ ഇണ്ടാക്കും
എണ്ണയിൽ പൊരിച്ച പൂരി പക്ഷെ അതിനൊരു ബാജിക്കറി ഉണ്ടാക്കും ഉരുളക്കേങ്ങും സവാളയും തക്കാളിയും എല്ലാം കൂടിട്ട് കുരുമുളകക്കെ ഇട്ടിട്ട് അത്ണ്ടാക്കുന്നുണ്ടോ
ട്യൂപോലെ ഉണ്ടാക്കല്ലേ ഓരോരുത്തടുത്തും ഓരോ പേരല്ലേ ആ കുറച്ചും കൂടി കുറുക്കീയിട്ട് ആ
കുറക്കി ഞങ്ങള് പാജിക്കറി എന്ന് പറയു ആ ഉരുള ആ വേവിച്ചിട്ട് ഉടച്ചിട്ട് അത് തക്കാളി സവാളക്കിടും ആഹ് എന്നിട്ടത് ആഹ എന്നിട്ട് ആഹ എന്നിട്ട് കുരുമുളക് പൊടിട്ട് ട്ടിട്ട് മ കുറേശം മുളക്പൊടി ഇടില്ല മ- മഞ്ഞപ്പൊടിടും ആ കുരു ആ കുരുമുളക് പൊടി ഇട്ടിട്ട് എന്നിട്ട് കടുകിട്ട് വറ്റൽമുളക് ഇട്ട് വറക്കും നല്ല ടേസ്റ്റ് ആണ് അത് ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ നല്ല ടേസ്റ്റണ്
പക്ഷേ ഇവിടത്തുമ്മ അതിൽ കുറച്ച് തേങ്ങയും കൂടി ഒഴി ക്കും കുറച്ച് ലൈറ്റ് ആയിട്ട് വെള്ളം പോലെ ഇരിക്കാൻ ആ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചാ കുറച്ച്
ആഹ് ആ എന്റെ ഉമ്മ എന്റെ ഉമ്മ ഉണ്ടാക്കൂട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കൂ അതിനാണ് ബാജിക്കറിയന്ന് അവര് പറയില്ലേ ഇങ്ങട്ട് ഇന്റെ ഹസ്ബന്റി ന്റെ വീ നാട്ടിലേക്ക് തേങ്ങാ പാൽ ഒഴിക്കൂല അതിങ്ങനെ തന്നെ ഒടച്ചിട്ട്ണ്ടാക്ക ചെയ്യഎന്റുമ്മ സ്വന്തം ഉമ്മ ഉണ്ടാക്കൂ തേങ്ങാപാലോഴിചിട്ട് നല്ല ടേസ്റ്റ്
തേങ്ങാ പാൽ ഒഴിക്കാണ്ടുണ്ടാക്കും ഇവിടെത്തുമ്പ തേങ്ങാപ്പാല ഒഴിച്ചിട്ടുണ്ടാക്കും പക്ഷെ രണ്ടും നല്ല ടേസ്റ്റ ആണ് ഇഷ്ടാണ് അതുപോലെ പൂരി ഉണ്ടാക്കുമ്പോ ഇവിടത്തുമ്മകൊർ ച്ച് റവ
ആ അതെ എന്റെ ഉമ്മടലുണ്ട് കൊറ ച്ച് റവ ചേർക്കും ആ റവ ചേർത്താൽ മറ്റേ എണ്ണ ഓയില് പിടിക്കില്ല എന്ന് പറയും
പിടിക്കില്ല റഞ്ഞിട്ട്
ആ ഓയില് പിടിക്കില്ലന്നറഞ്ഞിട്ട് റവ ചേർക്കും ആഹ് അതെ അതെ ഇതൊക്ക യൂട്യൂബില് നോക്കി ഉണ്ടാക്കുന്നതാണുമ്മ
അതുപോലെ കുറച്ച് പഞ്ചസാര ഇടും പഞ്ചസാര കുറച്ച് സോഡാ പൊടി അതൊക്കെ ട്ടിട്ട് നന്നായി പൊള്ളി വരും
ആഹ് സോഡാപ്പൊടി ഞങ്ങള് പൊതുവേ യൂസ് ചെയ്യലില്ല കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ സോഡാ ഡി യൂസ് ചെയൂല നന്നാവുന്നില്ലെങ്കും നന്നാവണ്ട ള്ള തീം വെച്ചിട്ട ണ്ടാക്കുക അല്ലാതെ ഇത് സോഡാപ്പൊടി വയറ്റിലെത്തിയാ കേടല്ലേ മോനാണെങ്കില് ഉച്ചക്കും ഇതാ കഴിക്ക ലഞ്ചിനും കൊണ്ടുപോക ഇതാണ് ഉം പക്ഷെ പൊള്ളല്ണ്ട്ട്ടാ നന്നായിട്ട് പൊള്ളും
അതാ ഞങ്ങൾ ആദ്യൊക്കെ സോഡാ പൊടി യൂസാക്കും ഇപ്പൊ കുറച്ചായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് മ്മാക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്ക ഉണ്ട് അതി പിന്നെ യൂസാക്കുന്നില്ല അപ്പൊ പഴം പോരി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി
മൈദ
ആഹ് ശരി